കേൾക്കുന്നുണ്ടാ
ആ കേൾക്കുന്നുണ്ട് അണ്ടത്തെ മഴ എന്തേലും ഉണ്ടാ
സൗണ്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട് എന്താന്ന് അറിയില്ല
മഴ എന്തെങ്കിലും ഉണ്ടവിടെ
ഇല്ല മഴയൊന്നില്ല
ആ ഒരു മഴന്റെ ഒക്കെ പോലൊ ഒരു സൗണ്ട് വരുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്
ചെറുതായിട്ട് കേൾവിൻ്റെ ചെറിയ ഒരു ഇതുണ്ട്
അ ആ
എന്തെല്ലാം പാട് സുഖല്ലേ
സുഖായിട്ടങ്ങനെ പോണ് ഇങ്ങള് ഫുഡ് ഒക്കെ കഴിച്ചാ
ആ ഫുഡൊക്കെ കഴിച്ചു
എന്തേരുന്നു സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ല സാധാ എന്നുണ്ടാക്കും
വൈകുന്നരത്തിനും അഡ്ജസ്റ്റ് ചെയ്തോ
ഏ
ഉച്ചക്കത്തെ ഫുഡ്ന്നെ വൈന്നേരത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കോ
അതെ അതെ അങ്ങനെ തന്നെ നിങ്ങളൊക്കെ എങ്ങനെ
എനിക്കിപ്പോ വൈകുന്നേരം ആകുമ്പോ വേറെന്ത എന്തെങ്കിലും ഞാൻ ലേറ്റ് ആയിട്ട് എന്തെലേ കഴിക്കുള്ളൂ ആ
ആഹ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്തും പറ്റും
ഇവിടെ പിന്നെ ഞാനും മോളും തന്നെ ഉള്ളു അപ്പൊ പിന്നെ എന്തെങ്കിലും തട്ടിപ്പിച്ചാ മതി
ആഹ് എന്തെല്ലാം പാട് പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്താ
പെരുന്നാൾ ഡ്രസ് എടുത്തു പെരുന്നാൾ ഡ്രസ് സ്കൂൾ തൊർക്കല് ഒക്ക കൂടെ ആയപ്പോ
അതെ
ഉം ഒകേ ഒരുമിച്ചിട്ടാല്ലേ ഈ പ്രാവശ്യം
അതെ അത് ശരിയ
ഒരു മതിരി പർചേസിങ്ങ് കേ പത്ത് മതിരി പത്ത് ദിവസം ഒ കഴിഞ്ഞു നീ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെ പ്പോ ഓൺലൈനിൽ ഉണ്ടാവോണ്ട് സുഖാണ് അത്യാവശ്യള്ള സാധനങ്ങളൊക്കെ പെട്ടെന്നൊക്കെ അങ്ങട്ട് മക്കൾക്ക് പറ്റിയതൊകേ ആണ്ട്ഓർഡർ ചെയ്ത് കൊടുതാൽ മതി
ഓൺലൈനിന്നന്നെ വാങ്ങല്
ആന് ഞാന് ഇങ്ങനെ വാട്ടർ ബോട്ടില് അതേപോലെ പിന്നെ ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് വേടിക്കും നോട്ട്ബുക ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷോപ്പി പോയപ്പോ അങ്ങനെ മേടിച്ചു
ആഹ് ആഹ്
ഇനീണ്ടൊക്കെ പൊതിയാനുണ്ട് പണിയാളൊക്കെ ഇഷ്ടം പോലെ ഇണ്ട് ഇനിം അപ്പത്തിക്ക്‌ പെരുന്നാളായില്ലേ
ആഹ്പെരുന്നാളായി
ഉം എന്നിട്ട് പെരുന്നാളൊരുക്കങ്ങളൊക്കെടെത്തി ഡ്രസൊക്കെടുത്തകഴിഞ്ഞ
ആഹ് ഒക്കെ എടുത്ത് സ്കൂളത്ത് കൊറെടുത് ഒക്കെ പൊതിയണ്ട്
ഉം പൊതിയൻ തന്നെ ആവേശം ഭയങ്കര
ആഹ് അതാണ് ഇനിയിപ്പോ പുസ്തകവിടെ കിട്ട കിട്ടീട്ട്ന്നായിട്ടടെ ഇരിക്കാ വിചാരിച്ചിട്ടാണ്
ആ അവർക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്കും കിട്ടി
അതെ ആഹ് ആഹ് ഇവിടെ ഞ്ഞി എട്ടാം ക്ലാസ്ന്നല്ലേ എട്ടും നാലും അഞ്ചൊക്കെയാണ്
ആഹ് ആഹ്
അവർക്ക് പുസ്തകം ഒന്നും കിട്ടിട്ടില്ല
ആഹ് ആഹ് മോള് എന്റെ മോള് നാലാം ക്ലാസ്കാണേ
അതെ എന്റെ ഒരാള് മൂന്നാം ക്ലാസ്ക്ക് ഒരാൾ എട്ടാം ക്ലാസ്ക്ക് ഒരാൾ ഒന്നാം ക്ലാസ്സിൽ അങ്ങനെ
എന്തായിരുന്നു സ്പെഷ്യല് ഫുഡ് എന്തായിരുന്നു
സ്പെഷ്യലി കുമ്പളകറി മീൻപൊരിച്ചത് ചോറ് അച്ചാർ
എനിക്ക് സാമ്പാറായിരുന്ന എനിക്കന്നും സാമ്പാറും മീന ആയിരുന്നു
അതെ
ഇന്ന് ചോദിക്ക അധികം ആൾക്കർക്കും സാമ്പാറ ആണ് സാമ്പാർ വെച്ചാ പി ഒരു രണ്ടുണ്ട് ഇങ്ങ രണ്ട മൂന്ന് ദിവസം അടുപ്പിച്ച് പിന്നെ സാമ്പാറിനെ ആക്കാരെ
അതെ എനക്ക് പിന്നെ കൊറച്ചാളായതൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാലേ ആഹ നിക്ക് പിന്നെ കൊറേ ശേ വെക്കുള്ളു ഒന്ന് ഓരോ ദിവസത്തിന് മാത്രം
മാത്രല്ലേ ആ അത് ഹസ്ബൻഡ്ന്നന തന്നെ അവസ്ഥ ആണുങ്ങൾക്ക് പിന്നെ ഇന്നുകൊടുത്ത് നാളെ പറ്റൂലല്ലോ മ്മള ഒറ്റക്കാവുമ്പോ ഞമ്മള് അഡ്ജസ്റ്റ് ചെയൂല്ലേ
അതെ. വേറെന്തൊക്ക്യ?
വേറെന്താ അങ്ങനെ പോണണ്ട്. മാങ്ങക്കുണ്ടോ? മങ്ങക്കാലല്ലേ മാങ്ങക്കെണ്ടോയ്ച.
ആ ഇണ്ട് ണ്ട് ണ്ട്. ഇവിടെ എല്ലാവിധ മാങ്ങകളും ഉണ്ട്.
വെള്ളത്തിന്റെ അവസ്‌തെ? ആ ഉണ്ട് ഇവിടെണ്ട്. ഇവിടെ കിളിച്ചുണ്ടനും മുവാണ്ടനും ഒക്കെ ഉണ്ട് വീട്ടില്.
അതെ, ആഹ്.
എന്താ പിന്നെ മ വെള്ളംണ്ടോ? വെള്ളത്തിന്റെ എന്താ ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ?
ഇല്ലില്ലാ. അവിടെ കൊയൽ വെള്ളംണ്ട് കെണറ് വെള്ളണ്ട്. പോരാത്ത പൈപ്പ് വെള്ളം വര്ന്ണ്ട്.
ഓ അങ്ങനെണ്ട ഇഷ്ടംപോലെണ്ടല്ലേ. എന്റെ വീട്ടിലൊക്കെ ഇവിടെ എനിക്ക് വെള്ളം ഉണ്ട്. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഒരുറിങ്ങിന്റെ താഴേഒള്ളു വെള്ളം. ഒരു പ ഇങ്ങനെ കെൺറ്റ്ക്ക് ഒരാളും നോക്കണം. ഞൻ പിന്നെ ങ്ങനെ നോക്കി നിക്കണം. എന്നിട്ട് ടാങ്ക് നെറയ്ണീന്റെ മുന്നേ കെൺറ്റ് ഇത് വറ്റുന്ന സമയത്ത് ഒര് പിന്നെ, മോട്ടോർ ഓഫ് ആക്കാ എന്ന് പറയണ ഒരാളോട്.
ആങ്ങ ആ. അവിടെ നിങ്ങൾക്ക് വീട്ടില് വള്ളണ്ട.
ആ ഇവിടെ വീട്ടില് അത്യാവശ്യം വള്ളണ്ട്.
കെണറ് വെള്ളം തന്നെ.
ആ കെണറ് കെണറ് കൊയൽകെണറിന്റെ ആവശ്യല്ല. കിണർ തന്നെ ഇഷ്ടംപോലെണ്ട്. നമ്മടെ ആവശ്യങ്ങൾക്കൊക്കെ, ഉണ്ട്. പിന്ന പൈപ്പ് ലൈന് ഒന്നുല്ലട്ടോ. ഈ വയ്ക കൂടെ അങ്ങനെ ഭാഗത്തൊന്നും ഇല്ലാതില്ല.
അതെ. പൈപ്പ് ലൈന ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടേ.
ആഹ വെള്ളം അധികൊന്നും പറ്റന്നുംണ്ടാവൂല്ലല്ലേ.
പറ്റൂല. തിര്മ്പാ മാത്രെ പറ്റുള്ളൂ.
ആ
ന്നും പറ്റൂല. വേറെ.
എടി പെര്നാകെന്താ സ്പെഷ്യല്, ബിരിയാണിന്നെണാ?
അല്ലല്ല ഇവ്ടെ നാടൻ. അതെ. ഇവിടെ ബിരിയാണി പറ്റ ആഹ് ആ. കുമ്പളങ്ങ ക്കറി അതെ അങ്ങനെയൊക്കെ തന്നെ.
ടേസ്റ്റ അതന്നെണ്. പക്ഷെ ഇപ്പത്തെ മക്കൾക്കൊക്കെ പൊട്ടി എന്ത അ വ കൊടുത്തയ് ഞാലെ.
ബിരിയാണി ഇവിടെ വിരുന്നേരൊക്കെ വരുമ്പഴാ ഉണ്ടാകൊള്ളു.
ആ.
അല്ലാതെ ഇണ്ടാക്കലില്ല. ഇവിടെ പറ്റൂല ഒന്നാമത്തത്.
നമുക്ക് പിന്നെ അങ്ങനെ ഇതില്ല. ഇവിടെ ആഴ്ചീല് ഒരിസേങ്കിലും ബിരിയാണി കിട്ടണം.
അതെ.
ബിരിയാണിയോ, മന്തിയോ, ഒ വ അല്ലെങ്കില് സുബ്യാനോ അങ്ങനെ എന്തെങ്കിലും.
ആ.
ഒന്ന് വരെ വെറൈറ്റി വേണം. നെയ്ച്ചോറോ എന്തെങ്കിലും ഒന്ന് വേണം, ആഴ്ച്ചയിൽ ഒരു ദിവസം.
ആ ഇവ്ടെ പിന്നെ ആ ഇ എവുടെന്നെങ്ങനെങ്കിലൊക്കെ കിട്ടും. എവിട്ന്നേങ്കിലൊക്കെ.
ആ.
അത് അപ്പോ അത് കാരണം എപ്പോഴും ആവുസ്യംഉണ്ടാവൂല.
ആ. പിന്നെ ഇപ്പോ പണ്ടൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാലേയ്ന്നു. കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോ എന്നും അതന്നെല്ലേ.
ഇല്ലല്ലാ. ഇപ്പ നമ്മള് ഒന്ന് ആലോച്ച്ചാ മതി. അപ്പതന്നെ ഇവ്ടെ എത്തൂലേ. ആ അതെ.
ഇപ്പൊ ആരും വെച്ണ്ടാകാൻ തന്നെ നിക്കണില്ല, എൽപ്പിക്കല്ലല്ലേ.
ഒക്ക, വാ ഹോട്ടൽ ഫുഡല്ലേ?
ആഹ്,
അക്ക ണ്ടാക്കാ മടിയല്ലെ. ല്ലാർ.
ഒക്കെണ്ടാകാൻമടി. പൊക്കെ ഏൽപ്പികലായിക്ണ് എല്ലാരും.
അതെ. ഇവിടെ പിന്നെ അത് പറ്റാതോണ്ട് ഒക്കെ ണ്ടാക്കണം.
ആഹ്
ഉം, ഓട്ടൽത്തൊന്നും പറ്റുല. ങ്ങനെ?
ആഹ്, പിന്നെ ചിക്കനോ, പിന്നെ ബി... പ്പ അങ്ങനന്ത നിർബന്ധണ്ട? പക്ഷെ ഇവിടെ ഇന്റെ, ഞങ്ങളവിടെ ഹസ്ബന്ഡ തറവാട്ടിലാണെങ്കി. തറ്റൂല, ഏ, വാപ്പാക്കൊന്നും ചിക്കം പറ്റൂല. ബീഫേ പറ്റുള്ളൂ. ആഹ്
എന്തും പറ്റും. കൊ അങ്ങൻ ത്തെ കൊഴപ്പൊന്നുല്ല.
ആഹ്
അങ്ങനെക്കെണ്. നമ്മള് വൃത്തിയാലണ്ടാക്കണം.
ആഹ്
ഈ ഹോട്ടൽന്ന് അതു തോക്കെ കണ്ടിട്ടേ.
ആഹ്. ചേലോർക്ക് അയിന്റെ ത് പറ്റ ഈ പണ്ടത്തെ ആൾക്കാർക്കൊന്നും, പ്രത്യേകിച്ചും തീരെ...
ആഹ്, അങ്ങനത്തെ പറ്റൂല. ന്നട്ട് വിരുന്നൊക്കെ പോവൂല ഞ്ഞി.
ആഹ്, വിര്ന്നൊ വൈ പ്പോ, മറ്റന്നാ പോവും. പള്ളീന്ന് ഇറചി കിട്ടുമ്പോ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണ്ടെരും പോവാൻ വേണ്ടീട്ട്.
അതെ.
ആഹ്, പിന്നെ ങ്ങള വരും കൊണ്ടോ വരും.
ആഹ്, അതെ.
ആങ്ങളെ വരും. കൊണ്ടവാനെ അറേ
ആഹ്
ങ്ങളൊക്കെ പോവൂലേ, പെരുന്നാക്ക് പോവൂലേ?
ആഹ്, പോണം. ഞ്ഞിപ്പ തൊർക്കല്ലേ? മദർസൊക്കെ തൊർക്കല്ലേ?
ആഹ്, പിന്നെ ഇപൾക്ക് പിന്നെ മോൾക് പിന്നെ, സ്കൂളും മദ്രസും ഒരുമിച്ചിട്ടുള്ള സ്കൂളില ചേർത്തിക്നത്. അതുകൊണ്ട് പിന്നെ.. എടക്ക് ലീവ് കിട്ടും. ഞങ്ങക്ക്
ആഹ്
മോളാണോ കരീണെ? ഒറക്കം വെര്ലൊട്ത്യ, ഒർക്കംവെര് ലൊട്ത്തിയാ ചോയിക്യ.
ഹ, ഹ, ഹ
ഫുഡ് കൊടുത്തോ?
ആഹ്, ഫുഡ് കൊടുത്തക്ണ്.
നേരത്തെ ഒറങ്ങോ? വിടെ മോന് ഞാനങ്ങട് കെടക്കാതെ മോൻ കെ ടക്യേ ചെയ്യൂല. ഞാന് എപ്പളാണോ കെടക്കണത്. അത് വരെ ഇരിക്കു അവിടെ?
അതെ അങ്ങനെക്കെ തന്നണ് ബടിം. എല്ലാരും കെടന്ന് ലേറ്റൊക്ക. കെട്ത്തിയ തന്നെ ഒർങ്ള്ളു.
അതെന്നെ, വിടിതി അവസ്ഥ.
ന്ന
ന്നട്ട് പിന്നെ, കെടക്കാൻ ആയി തൊടങ്ങിയോ? എല്ലാരും. ഹലോ, കെടക്കാനായി തൊടങ്ങിയോ? ഹലോ